ഹലോ!
കേക്കുന്നുണ്ടാ? ഹലോ സുഖാണ്. സുഖാണോ? ഹലോ കേൾക്കുന്നില്ലാ?
ഇങ്ങക്ക് കേൾക്കണില്ല? ഹലോ! ഇങ്ങക്ക് കേൾക്കണില്ല? ആ ഒ ഓക്കേ ഓക്കെ ഭക്ഷണം കഴിച്ചോ ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട്
ആ ഭക്ഷണോം കഴിച്ച് നിങ്ങളെ കയിനാ?
ഓ ഞങ്ങള് വയിച്ചില്ല ഇവിടെ ഏഹ് ന്താ കളി കാണ് ണ തിരക്കില എല്ലാരും. മ്
അഹോ! അങ്ങനെ ഹാ!
ആഹ് ആഹ് അപ്പൊ പിന്നെ അത് കയിഞ്ഞിട്ട് കഴിക്കാന്ന് കര്തി. ഒരട്ടം കഴിച്ചീന്ന് ട്ടോ ചെറ്തായിട്ട് ങ്ങനെ. കൊറച്ച് നേരത്തെ. മക്കള് കടന്നു. ഓ അല്ലല്ല മക്കളൊക്കെ കഴിച്ചു കടന്നു. വല്യോല് മാത്രേ ഉള്ളൂഞ്ഞ്. ഞാനും കാക്കിം. ഒക്കെയൊള്ളൂ ആഹ് ആഹ് ആഹ് എല്ലാരും കെടന്നോ? ഇവിടെ എനിക്ക് മൂന്നാള്.
എത്രേല്ലാ പഠിക്കുന്നെ?
ആ വല്യേ ആള് അഞ്ചില് രണ്ടാമത്തെ ആള് രണ്ടില് ചെറുത് നാല് മാസം.
ഓ! അങ്ങനെ ആഹ് ആ മോള് കടന്നു അനക്കാകെ ഒരു മോളേള്ളൂ ഓളൊന്നാം ക്ലാസിൽ പഠിക്ക്ന്നെയാ?
ആഹാ ആഹാ ആഹാ ആഹാ കെടന്ന്ണ്ടാവലെ?
ആഹാ ഓളൊർങ്ങി, ഉം കൊറച്ച് സംയായ്. യൂട്യൂബിന് ചോദിച്ചിട്ട് പിന്നെയൂട്യൂബ് കൊട്ത്ത്, അതെല്ലാം കണ്ടിട്ട് പിന്നെ- ഹാ അപ്പടൊറ്ങ്ങി
ഇവിടെ കൊറച് -
പൊതുവുകൊടുക്കലില്ല. പക്ഷെ ഉം ഒരേ- അതെ കൊടുത്തിട്ടില്ലേ ഭയങ്കര കരച്ചിലെയ്ര്ക്കും. അപ്പോ പിന്നെ കൊറ്ച്ച് ടൈംമൊക്കെ കൊടുക്കു. പിന്നെ അപ്പാടം മട്ക്കു, ഉസ്താദ് വിളിക്കുന്നുണ്ട്ന്നെല്ലാം പറ്‌യു. പ്പപ്പേടിയാവും. ഹലോ... ! റേഞ്ച് കുറവാ നിങ്ങളെട്ത്ത്? ഹലോ.... !
ന്നിനി കളി ഇപ്പൊ ഇത്രയൊക്കെ അത് ആഹ് പ
ഓഹ് റേഞ്ച് നിങ്ങളെട്ത്ത്- കുറവാന്ന് തോന്നു അല്ലേ? ഹലോ... ! ഹലോ... ! ഹലോ.. !
ഹലോ.... !
അതന്ന റേഞ്ച് ഇഷ്യൂ ഉണ്ടോ ആടാ? പിന്നെ നിങ്ങള് പറയുന്നെ ഞാ ഒന്നും കേൾക്കുന്നില്ലാലോ
ആഹാ കേൾക്കാതായി അതിന്റെടെല് റേഞ്ച് പോയതാ.
ആഹാ റേഞ്ച്ള്ളൊട്ത്ത് നിക്കി, അല്ലെങ്കി പിന്നെ. ഹേ ഇത് ക്ലിയറായ്ട്ടന്നെ സംസാരം കിട്ടണോ ഇതിന്റെത്ത് നിങ്ങളാദ്യായിട്ട് ടാസ്കെന്യ?
ആഹാ ആഹാ ആഹാ ഇങ്ങക്ക്‌പ്പോ കേക്കില്ലെ റേഞ്ച് പ്രശ്നം നല്ലൊണ്ട്.
ഇപ്പം കേക്ക്ന്ന്ണ്ട്, ആഹാ.... !
ആഹാ... ! പിന്നെ എന്തേനു ഫുഡിന് എന്തെനു?
ഫുഡിന് ത് ചപ്പാത്തി, ചപ്പാത്തി ഉച്ചക്ക് മീൻകറി ആക്കിലെനോ അപ്പാതും. പിന്നെ രാത്രി പിന്നെ കറി വെക്കാൻ നിന്നിട്ടില്ല.
ആഹാ ആഹാ രാത്രി ചോറ് കഴിയ്ക്കൂല... !
ഇല്ല ചോറങ്ങനെ ആ ആരും, അങ്ങനെ കഴിക്കില്ല. എല്ലാർക്കും ചോറിനോട് രാ- ത്രിൻകിഷ്ടവല്ല ആഹാ നിങ്ങള- ക്കിന് രാത്രിന്ന്.
ചോറന്നെ, ചോറ്ന്ന്ണ് ചോറും- പാട്സ് ഇണ്ടയ്നി അപ്പോ പാട്സ്, കറിയും ചോറും.
ഓഹ് ഓഹ്.... ! ഏതിന്റെ എതെ പോയി, ആഹാ... !
തെനെ ആഹാ... !
ആഹാ.... ! ചോറ് അപ്പോ കുട്ടിയക്കെല്ലോ, അത് - ചോറ് കഴിക്കൊ കുട്ടെളെല്ലോ?
ആഹാ കുട്ടികൾക്ക് കറി എല്ലാഷ്ടല്ല, അവർക്കെന്തെങ്കി- ഉപ്പേരികൾക്ക്, കോളിഫ്ലവർ ഉപ്പേരി. എച്ചാണ്ട് പൊരിക്ക്ണ മാതിരിയേ- കോളിഫ്ലവർ ഇല്ലേ അത് പൊര്ച്ച്. ആഹാ ആഹാ അതാണ് അവര് കഴിച്ചത്.
ഉം അതെന്റെമോക്കും കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടപ്പോ. രുസ്നാക്സ് ആക്കിട്ടെല്ലാം കൊടുത്തേക്കല ഞാൻ.
ആഹാ ആഹാ ആഹാ ഇവടത്, അത്പോലെ താ സ്കൂളിലേക്ക് ലഞ്ച്ക്കതാ കൊണ്ടൊവാ ലഞ്ചിന്
ആഹ് ഉസ്കൂളെ ലഞ്ച് ടൈമിങ്ങക്ക കൊട്- തെക്കണം ഇവര്ക്ക് പതിനൊന്ന് മണിക്ക് സ്നാക്ക് ടൈംമ്ണ്ട്. സ്കൂള് നമ്മള സ്കൂളപ്പൊ അപ്പൊ അങ്ങനെ ആ ടൈം ആവുമ്പോ എന്തേക്കും കൊട്ത്തു വിടണോ അപ്പൊ രാവിൽ തന്നെ ആക്കീട്ട് തന്നെ കൊട്ക്കല്ലെ അല്ലാണ്ട് ആദ്യം പോവാനോ സ്കൂൾ പോവാനും ബുദ്ധിമുട്ടല്ലേ നമ്മക്ക് തന്നെ നമ വീട്ടിലെ പണിയെല്ലാം ഫുള്ള് ഉണ്ടാവൊല്ലോ ഇവര് പോയി കഴിഞ്ഞ ല് വീട്ടില പണിയള് ഇഷ്ടം പോലും ഉണ്ടാവൊല്ലോ അപ്പൊ രാവിൽ തന്നെ രാവിൽ
ഞാനും ഇവിടെ അങ്ങനെ രാവിലെ പോകുമ്പോ ആക്കിയാണ്ട് കൊടുക്കും ന്നട്ട് മദ്രസ് വിട്ടതിന് ശേഷം മദ്രസ്ന്ന് ചായ കുടിച്ച് അവട്ന്ന് നേരിട്ട് പോവായ്യ സ്കൂളിലേക്ക് രാവിലെ പോവാ അപ്പൊ ഇവട്ന്ന്
ആ എത്ര മണിക്ക പോവാ
രാവിലെ ഏഴുമണിയാവുമ്പം പോവും ഇവട്ന്ന് പിന്നെ ഒരു ഒമ്പതേമു ക്കാലൊക്കെ ആവുമ്പോത്ത് മദ്രസ് വി ആ ഏഴ് മണിക്ക് ഇവട്ന്ന് പോ പിന്നെ ഒമ്പതേ മുക്കാല് വരെ മദ്രസ വിട്ടിട്ട് പിന്നെ ചായൊക്കെ അവിടുന്ന് കുടിച്ചതിന് ശേഷം ചായക്ക ആക്കി കൊടുത്തയാണോ
ഓഹ് ഓഹ്
രാവിലെ നമ്മള് ഈ ചായയ് ഏഹ് അതേപോലെ സ്കൂളിലേക്കുള്ള ലഞ്ചിക് ഉച്ചഭക്ഷണത്തേക്ക് കൂട്ടാൻള്ള എന്തെങ്കിലും സ്‌ന നമുക്ക് എന്തെങ്കി കൂട്ടാ ഉപ്പേരികൾ എന്തേ ഉണ്ടാക്ക്ണ്ടെങ്കില് അത് ആക്കി കൊടുത്തേക്കണം ആ ടൈം ആവുമ്പോത്തിന്
അതെ അപ്പൊ രാവിലെ ഇങ്ങക്ക് എണീക്കേണ്ടി വരൊല്ലേ അപ്പൊ
എല്ലാം കൊടുത്ത് വിടും
അല്ല രാവിലെ എണീച്ചാലല്ലേ ഇത് ഹി ഫുള്ള് ആക്കിട്ട് തീർക്കാനും ഇവരെ ഒ അതെ ഇവരൊരുക്കും വണ്ടേ അപ്പൊ എത്ര മണിക്കിങ്ങളെണീക്കാറപ്പോ രാവിലെ? അലോ
എന്നാ തന്നെ ആ ആവൂല ഞമ്മള് എത്ര നേരത്തെ എണീറ്റാലും
ആമ ആഹാ അതന്നെ ഇത് സ്കൂളും മദർസിലൊപ്പരന്നാവുമോ ഭയങ്കര ബുദ്ധിമുട്ടേനിയാന്ന് അങ്ങനെഞ്ഞാണ് ഇവളിയും ഇവളെ ഇത് ഒരു എട്ടര മണിയാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാ ക്കണം അല്ലെങ്കില് ആഹ് ഇവള് ഇങ്ങനന്നെയാ പോക്കു സ്കൂളും മദ്രസേലും എല്ലാം ഇപ്പറായിട്ട്ന്നെ പോക്ക് ആട്ത് ആടെ കഴിഞ്ഞഴിഞ്ഞാല് അയിലെ തന്നെ സ്കൂള് അപ്പോ
നിന്നൊടുക്കും കുളിക്കാനും, മാറ്റാനും എല്ലാത്തിനും നമ്മള് വേണം
അതെയതെ ഉസ്കൂള് അരിയത്തന്നെയാണ് ഇവര് അപ്പോ അൽ മദ്രസേന്റെ അയില്ക്കൂടിയന്നെയാണ് സ്കൂളേക്കും പോക്ക് പ്പ ഭയങ്കര ബുദ്ധിമുട്ടേനിയർഞ്ഞ് ആഹ് ഒപ്പരംതന്നെ പോവുമ്പോ പിന്നെ ശനീ ഞായറ് കൊച്ചൊരു ഒരു റസ്റ്റ് ഉണ്ടാവും ശനി ഞായറ്
ഞമുക്ക് ശനിയാഴ്ചയുണ്ട് വെള്ളിയഴ്ച ഇല്ലാത്ത ഇവടെ ശനിയാഴ്ചയുണ്ട് ഇസ്കൂള്
ഓഹ് ശനിയാഴ്ച സ്കൂള്ണ്ട് ആഹ് ഭയങ്കര ബുദ്ധിമുട്ട് ന്നല്ലല്ലേ ആഹ്
അത്ഹാ ഞാറാഴ്ചലീവാ ഇഞ്ഞ് സൺഡേ എല്ലൊട്ത്തും ഹോളിഡേ ആയോണ്ട്
ആഹ് അതെന്ന് ഇംഗ്ലീഷ് മീഡിയാ ഇത് അവരെ സിലബസ്
രണ്ടും കൂടെ കൂടള്ള സില രണ്ടും കൂടെ ഉള്ള കേരള സിലബസ് ന്നെയാണ് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് മ റ്റേതുവുണ്ട് രണ്ടും കൂടെയാണ് മോന് ഇംഗ്ലീഷ് മീഡിയം ആണ്
ഓഹ് തേ എല്ലാരും ഇംഗ്ലീഷ് മീഡിയന്നെയായിരിക്കുവല്ലേ അ
ഗവൺമെന്റ് സ്കൂളന്നെയാണ് ആഹ് ഗവൺമെന്റ് സ്കൂളന്നെയാണ് രണ്ടും സില രണ്ട് സിലബസുണ്ട് കേ ഇത് കേരള സിലബസും മലയാളോണ്ട് ഇംഗ്ലീഷ് മീഡിയോണ്ട്
ഓഹ് അങ്ങനാ ആ അത് നമ്മള് സ്കൂളു അങ്ങനെ ഇംഗ്ലീഷ് മീഡിയൊണ്ട് മലയാളം മീഡിയൊണ്ട് ആഹ്
അപ്പൊ ഇവര് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ആം ആഹ് മോന് ഇംഗ്ലീഷ് മീഡിയ ഇത്ര മോള് മലയാള മീഡിയത്തിലാണ്.
മോള എത്ര എത്ര അഞ്ചാം ക്ലാസിലാ ഓ മോള പേരുന്നാ
മോളെ സന്ഹ
ആഹ് അതന്നെ ആ അതെന്റെ അമ്മാന്റെ മോള പേരും അങ്ങനെ തന്നെ അ ഓള് എത്രലന്ന് രണ്ടാം ക്ലാസ്സില. പ്പോ ആ കൊറച്ച് ചെറുതാ.
ആഹ്, ആഹ്, ആഹ്. അപ്പൊ ഇവല് എന്താ പറയാ ഇംഗ്ലീഷിന്റെ സിലബസ് കൊഴപ്പൊന്നുമില്ല ഇനി ഇങ്ങനെ മേലെ ട്ട് പോന്തോറും എങ്ങനെ ആവുന്നറിയില്ല ഇപ്പം ഇപത്തതില് സിലബസ് കുഴപ്പൊന്നുല്ല ങ്ങനെ പഠിച്ചെടുക്കാനേ
ആഹ അപ്പൊ ഇങ്ങള് ട്യൂഷൻ ക്ലാസ്ന കൊടുക്കലുണ്ടോ കുട്ടിക്ക് ട്യൂഷൻ ഇത് ഇപ്പ ഓൺലൈൻല്ലാം ഉണ്ടല്ലോ ഇപ്പൊ ട്യൂഷൻ ക്ലാസ് ഓരോ ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ് ആ
ഞാൻ പക്ഷേ ഒക്കെ നമ്മൾ കൂടെ ഇരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഒന്നും നടക്കൂല അപ്പൊ നമ്മള് ട്ടോട്തടഫ ഫോണിൽ റെഡി ആക്കിയ എടുത്ത് പോയിട്ട് കാര്യമില്ല ഓലെ കൂടെ നമ്മള ഇരിക്കണം അപ്പോ എനി ചെറിയ കുട്ടിനെ കൊണ്ട് ഇരുന്ന് കൊടുക്കാൻ കഴിയൂല്ല അപ്പൊ അങ്ങനെ
അതെ അതെ ഓ അപ്പൊ ഈവര് ശ്രദ്ദിക്കുലേരിയ്കുലെ ഈവര്
പോൂ ആ ഏഓ പിന്നെ ഫോട്ട കഴിഞ്ഞാ പിന്നെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കേറി അങ്ങനെ പോവും അപ്പൊ പിന്നെ അമ്മള് ട്യൂഷ അന്റെ അലുവേദിയില് നടക്കും ഓല ഓല വെക്കും പോകവും
അയ്യോ ഓരോ ടീ ടീച്ചർമാര് നല്ല ഭയങ്കര ശ്രദ്ധിക്കുന്ന ടീച്ചർമാർും ഉണ്ടാവും അത്ത് ഓരോ ടീച്ചർമാര് പിന്ന കൊറെ കുട്ട്യളാവുമ്മോ ആര്യം ശ്രദ്ധിക്കേണ്ടത് തിരിയൂലാല്ലോ ഇപ്പൊ പതിനഞ്ച് കുട്ടികളല്ലോ ഒപ്പരും എടുക്കുന്ന ബാച്ച് പോല ബാച്ച്പോലത്തിലുണ്ട് ണ്ടല്ലോ ക്ലാസ്സ് ഓൺലൈലന്നെ പിന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ. അങ്ങനെല്ലാം പറയുന്നല്ല ഉണ്ട്ട്ടോ അപ്പൊ ഓരോ കുട്ടി കുട്ടീിനെ ശ്രദ്ധിക്കാനും ബുദ്ധിമുട്ടന്നെരിക്കൂ അപ്പോ. അത്
ഏ നല്ല സ്ഥ ഓൺലൈട്ട് എല്ലണ്ട്.
ആഹ് ഓൺ, ഓൺലൈലായിട്ട് പിന്ന അന്റെ അമാന്റെ മക്കളെല്ലാം പഠിക്കല്ണ്ട് ഓൺലൈ ആയിട്ടുള്ള ട്യൂഷന്. അത് പക്ഷെ കൊറച്ച് ഫീ ഫീസ് കൂടുതലാ തോന്നും അത് അതെ അവര് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അങ്ങനെ ഒരുരിതില്ലേ സിസ്റ്റല്ലേ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർന്നല്ല അങ്ങനത്തെ ഇന്നത്തന്ന അവര്ത് അവര് പഠിക്കല് ആ പക്ഷെ അവര്ത്രയും ഒരു മാസത്തി തന്നെ മൂവായിരോ അത്രല്ലാം ഫീസ എല്ലാം കൊടുത്തിട്ടാന്ന് അവര് അങ്ങനെ പഠിക്കുന്നത്തന്നെ അപ്പൊ അതെല്ലും ഭയങ്കര ഇതന്നെയല്ലേ. ഉം.
അ
പക്ഷെ ചെറിയ ഫീസിലും ഉണ്ട്. പക്ഷെ അത് പതിനഞ്ച് കുട്യള്. അങ്ങനെയല്ലാണ് പതിനഞ്ച് കുട്ടികള് ലാ ആണ് ചെറിയ ഫീസില് ആഹ് പിന്ന വല്യ ഫീ, ഫീസ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ ആ സിസ്റ്റം. പടിക്കലാന്ന് ഇതിങ്ങനാ ഏ ഒപ്പരോ ഇതാക്കിട്ട്ല്ലോ എടുത്ത് കൊടുക്കൽ അതന്ന് നിങ്ങളെ ഇതില് എന്തോ റേഞ്ച് ഇഷ്യൂണ്ട് തോന്നുന്ന്ല്ലേ?